എന്തൊക്കെണ്ട്? ഓക്ക് കയ്ലും പാത്രൊക്കെ മാണ്ട്യ രും.
ഉം ഒലിക്കിപ്പ അതൊക്കെ മത്യേ ല്ലോലെ. കളിച്ചാന് ഓറിക്കായിട്ട് വാങ്ങുന്ന സാധനങ്ങളൊന്നും വാണ്ടല്ലോ.
ഏഹ് അതൊന്നും വാണ്ട.
ഉം നീരു കുട്ടി പിന്നെ. ആഹ് മൊബൈല കാണും നല്ലോണം കാണും ഇപ്പൊ കൊറച്ച് കൂടുതലായികണ് രണ്ടീസായിറ്റ്. സൈറ്റില്
ഏഹ് ഇത് മൊബൈല് കാണൂല.
ഉം ഇത് ഞാനങ്ങനൊന്നും കൊടുക്കൂലയ്നി. കൊടുക്കാ കൊടുക്കേണ്ടാ ചായിച്ചിക്കാണ്ടേ എന്ത്‌ വന്നാലും തിന്നിട്ടില്ലെങ്കലും മാണ്ടില്ല കൊടുക്ക ണ്ടായ്ച് ത്തിരിക്കുക്കും. അയില് പിന്നെ ഇങ്ങനെ ഇൻ ഇമ്മമ്മ സ്റ്റ് ക് അങ്ങനെ കൊടുത്ത്. ഉം നമ്മള് പിന്നെ പ എത്ര വെച്ചിട്ട് പറയാ.
ആഹ് അതന്നെ.
പറവലൊക്കെ കാണത്തില്ലേ അപ്പൊ കൊത്തു കൊത്ത പോന്നച്ചല്ലേ പശേ. തിന്നുമ്പളൊന്നും കൊടുക്കൂലട്ടോ.
ആഹ്.
ഇപ്പൊ രണ്ടീസായിട്ട് എന്താവോ ഭയങ്കര പിന്നെ ടി വി ആണെ എന്നാ പിന്നെ കൊഴപ്പല്ല.
ഇബള ആദ്യല്ലോ കണ്ടീനി അയില് പിന്നെ ഞാന് ഒര്. പേടിപ്പിച്ച ന നട്ടൊട്ത്തു അയിന്റെഷം പിന്നെ പേഡ്യാ ആ ലിംഗ അങ്ങനെ കൊണ്ടടക്ക് കല.
ഏഹ് മേ അങ്ങനത്തെ പേഡിയൊന്നൂല്യെ.
ആഹ് ഒര് ഒര് കുട്ടി ഒന്നൂല്യാ ഒരു കുട്ടി മൂ ത്ത് കരി കൺമശിയ വാരി തേക്ണ്. ആഹ് അപ്പൊ ഇവനത് കണ്ടപ്പോതിന് പിന്നെ പേടിയാ.
ഏഹ്
പിന്നെ പോ അതാണ്ട് കാണിച്ചെടുക്കുമ്പോെതിന് ഒറേ മാറി ച്ചീ മാണ്ട മ്മച്യേ മാണ്ട അപ്പിയാണ് ഫോണ് മണ്ടാറിം.
ഏഹ് ആദ്യൊക്കെ ഭൂതണെ ഭൂതാണ ആ നീ. ഇപ്പൊ പിന്നെോനെ അങ്ങനത്തെ ഭയങ്കര ഇഷ്ട ഭൂതത്തിനട്ടെരോയ് ച്ചും.
ഓനോടാകളി.
ആഹ് പിന്നെ കീ വേണെങ്കി പിന്നിം സുഖയ്ന്തു. ഇപ്പൊ ടി വി ഇല്ല എടങേറാണ്. ഇചൊന്ന് വാങ്ങി തരി വാങ്ങി തരിന്നറഞ്ഞുത്തർക്കാണ് അ കാണാ അന്നും പറ്റൂല ടി വ്യോന്നും പറ്റൂല ഒറച്ച് ദീ നായിറ്റ്ള്ളളാണ്.
പിന്നെ ടീവ്യോന്നും വല്ലാദണ്ട് കാണാൻ പറ്റൂില്ല
ആഹ്
ഓന് ഓനാണെങ്കിൽ ന്റപ്പ മീൻ നന്നാക്കാണ്ടാവും പിന്നെ ഉള്ളിയുൽച്ചനാണെങ്കിൽ അയിന്ണ്ടാവും എല്ലത്തിനും ഓണ്ടാവും ഓണ്ടതായിട്ടുള്ള ഒരു കളീം ഓന് കളിച്ചേന്നെ അല്ല
അതന്നെ നമ്മളങ്ങോട്ടുണ്ടാവും
ഉം കേതിയേടാണ് അങ്ങനെ ആവുമ്പോള ഇ പിന്നെ അ നോക്കി തരാൻ ആളുണ്ടെങ്കിൽ സുഖാണ്
ആഹ് പിത്ത ഇത് പിത്തനൊ ന്നുല്ല വൈത്തലങ്ങനെ ഉണ്ടാവും
ഏഹ് ഓങ്ങനെ ഇടുക്ക്‌ ഇടുക്ക് ഇങ്ങനെ മുട്ട് കുത്തിർക്കും ഇൻക്കാണെങ്കി ഓന്നെടുത്താണ് എനിക്ക് വെജനിക്ക് ഊരവേദനെൻ
അപ്പോന എടുത്താണ്ടങ്ങനെ നിക്കാനും ബെജാ പണി ആക്ക്പോഴൊക്കെതിയല്ലേ രണ്ട് കജ കൊണ്ട് എടുത്ത്ടുത്ത് നമ്മള് പിന്നെ ഒരു കജ കൊണ്ടാകുമ്പോ ഒരു ഗതിയ ഏയ്‌ വെയ്ക്കൂല്ലല്ലോ ഏഹ് എനിക്ക് നോർമലന്നെനി പക്ഷെ ഡിസ്കിന് ചെറുതായിട്ടൊഒരു പ്രശ്നുണ്ട്
ആഹ് ആഹ്
അപ്പൊ വല്ലാ ഓനെ എടുത്ത്ക്കാനും വജ്ജ
ഉം.
ഭാരെല്ലഒന്നും എടുക്കാൻ പറ്റലല്ലോ ഓനാണെങ്കി അപ്പോളും ഇങ്ങനെ ഒറ്റക്കയി മറ്റേ കളിച്ചാനോ അങ്ങനെൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോയിക്കോളും ദാരുല്ല ഒറ്റക്കല്ലേ അല്ലെ പിന്നെ നമ്മോളോ ന്റപ്പോ കളിച്ചന്നത്ത ഓനങ്ങനെ കളിച്ചു
അമ്മക്കൈന് ഒഴവുണ്ടാവും
ആഹ് അമ്മക്കൈന് ഒഴവാണ്ടേ ഒന്ന് ഒഴ്യുണ്ടെങ്കിൽ ഒരു പാത്ത് കടക്കട്ടെ വിചാരിച്ച പോക
ആഹ്
ഏ തായാലും തിന്നാലൊക്കെ മടിയാണ് ഇപ്പൊ പനിയും കൂടിയേനി പനി യേനി ഒരാഴ്ച പനിയേനി അതും കൂടി ആയപ്പൊ പിന്നെ പറ്റ തീറ്റ നിർത്തി ക്ക്ണ് വെറും മുട്ടായി ആറ്റും മുട്ടായി അങ്ങനെ
അ തന്നെ ഇരുപത്തിനാല് മണി ആണ്ട് തൊടങ്ങിയ പാട്ടാണ്ട് തൊടങ്ങിയാ പിന്നെ അത് കിട്ടണം
ഉം ആ ഓനന്ന് വിചാരിച്ചന് എന്താ അപ്പ കിട്ടണം അയിനിയിപ്പ എവിടെ എന്താ ഏതാന്നൊന്നുല്ല അങ്ങാടിയിലാണെങ്കി അങ്ങാടിയില് മരിച്ചോടുത്താണെങ്കി മരിച്ചോടുത്തന്ന് അങ്ങനെയൊക്കെ ഒരു പിരാന്താണ് എന്താ കാട്ടണ് പിന്നയിപ്പോ സ്കൂൾക്കുംമദ്രസ ക്കൊക്കേ ആക്കുമ്പോ ശരിയയിക്കോള അല്ല അപ്പൊ എന്താക്ക്ണ് ഉ
അതന്നെല്ലാപ്പത്ത നമ്മ
ഉം അതെ ഉം ഉം ആദ്യൊക്കെ അംഗൻവാടിക്കൊക്കേ ഇങ്ങനെ പൊടിയങ്ങാൻ പോകുമ്പോ ഞാൻ പോകും ഞാൻ പോകും പറയും ഇപ്പൊ കൊറച്ചായിട്ട് ഞാൻ പോവല ഞാൻ പോവലറി അപ്പൊ അതും മടിആയി
ഇതിൻ ആ ഹ് പറ്റെന്നല്ല അംഗൽവാടി ക്കാണ്ട് പോണ പറ്റൂല
ഉം
ഓൻ ഇങ്ങനെ നെലൊൾച്ച പൊവൽ പറയാ നമ്മൾ പോക അങ്കലാടിക്ക് ഞാൻ അങ്കലവാടിക്ക് പോക താത്താന്നൊ
ആ ഹ്ആഹ്
പക്ഷെ നമ്മളന്നാ പൊടിക്ക്പൊവാന്ന് പറഞ്ഞാൽ അഹ് ആഹ് മാണ്ട അക്കെ നിന്നാ നിന്ന അറിയാം
ഉം കുളിയൊക്കെ കഴിഞ്ഞ ഞ്ഞട്ട്
ഇല്ല്യ ഇഞ്ഞ തിരുമ്പി കു എന്താലുണ്ട് വടെ ഒരാള് ഒരാളോട് ക്ക് പോയതാണ് ചെറുത്ണ്ട്
ആഹ് കുളിയൊക്കെ കയിഞ്ഞ്ഇര്ക്കായിരുക്കുലെ
ഇല്ലയ് എല്ലാരും കുളിച്ചാ നിക്കാണൊള്ളു പണിയൊക്കെ കഴിഞ്ഞ് അപ്പൊ തിരുമ്പി കുളിയന്നെ ഒള്ളൊല്ലൊ ആഹ്
ഉം ഇൻക്ക്സ്സ്റ്റ അങ്ങനെ കൊറെ ആൾക്കാ ഇച്ച് ഇഷ്ടണയിന് കൊറെ ആൾക്കാര് ഇണ്ടാവുമ്പളെ
ആഹ്
അപ്പൊ ഞാൻന്റെ മൂത്തച്ചനൊട് ഇങ്ങെ പറിം ഇങ്ങക്കൊരു പെണ്ണട്ടി കൂടെ ഒരു പണ്ണിട്ടീ കൂടെ ചെപ്പളും അപ്പൊ ഇന്നൊട് അന്റെ മാപ്പിളോട് വണങി ഒന്നൂടെ കെട്ടാൻ പറഞ്ഞൊ പറിം ഞാൻ കെട്ടൂലറിം മൂപ്പർക്ക് താല്പര്യം ഇല്ല അതന്നെ പിന്നെപ്പ നമ്മള് നിർബന്ധിച്ച് കാണ്ട് നിങ്ങള് കെട്ടി നിങ്ങൾ കെട്ടി അറിഞ്ഞിട്ട് കാര്യല്ലല്ലോ ഓല ല്ലേ ജീവിച്ച ണ്ടാൾക്കാര്
ആഹ് അതന്നെ
താല്പര്യം ഇല്ലാത്തൊര അടക്കട്ടെ
ആഹ് അതെ
ഇപ്പോളൊന്നും കൊഴപ്പം ഇണ്ടാവൂല്ലത പിന്നെ ആ ഒരു കഴിഞ്ഞാണ് ത് എളക്കം അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പളാണ് എപ്പോള ന്നുപ്പം ഇമ്മാരും ഉപ്പായും ഒപ്പം ഉണ്ടാവൂലല്ലോ
ഇൻ്റെ എട്ട ത്തിന്റെ എളച്ചന്മാരു ഉണ്ട് അങ്ങനെ രണ്ടറണം കെട്ടാത്തൊല്ല
ഏ ഏ വെച്ച് ഉണ്ടാക്കലക്കെ ഞമ്മക്ക് ഉണ്ടാക്കി കൊടുക്ക ഇതല്ലാത്ത തന്നെ ബാ ത്രുപോവലും കറക്കാനില്ല ആ കാര്യങ്ങളൊക്കെ നോക്കിടുക്കൊ നമ്മക്ക് ഇമ്മാര് നോക്ക്ണ മാതിരി അല്ലല്ലോ ഇത് ഓല്ക്കും തന്നെ ഒരു മടീകാരം അന്നെ നമ്മക്കും തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്റെ ഒരു മുത്താപ്പ അങ്ങനെണ് എന്നിട്ട് മുപ്പര്ക്ക് ഇപ്പോ അറുപത് അറുപത്തിരണ്ടക്കെ വയസ്സായിക്ക്ണ് ഇന്നിട്ട് ഇപ്പംപെണ്ണ്ട്ടണം ഇപ്പൊ പെരില് ഒറ്റക്കാണ് അതുകൊണ്ട് പെണ്ണട്ടണംആരപ്പൊ പെണ്ണു കൊടുക്ക്ണത് മുണ്ടാത അവ്ടെ കുത്തറ്ന്നോളി അതന്നെ ഇല്ല സമയത്ത് ത്ത് എല്ലാരും ഇങ്ങോട്ട് കൂടാന്ന് പറഞ്ഞ്ക്ക്ണ് ആഹ അപ്പൊ അപ്പം ഇന്നെ മുണ്ടാതെ പാത്ത് കുത്തർക്കാൻ പറഞ്ഞിക്ക്ണ് ഇപ്പൊ വെച്ചുണ്ടാക്കാനും ഒക്കെ നോക്കണ്ടേ പണിക്കോകലും ഒക്ക വേണ്ടേ
ആ വയസു ആയില്ലേ
ആഹ പ്രായയിലെ
ഈ ഈ നല്ല പ്രായത്തിൽ ഓല് അഹ് ചിന്തിക്കൂല
ആഹ് പിന്ന അപ്പൊ ഓൽക്ക് മാണ്ടത്തേന് ഞമ്മക്ക് ഒന്ന് പ്പോ വാണ്ടിട്ടല്ലേനി എന്നാലും അങ്ങിട്ട് ഓരോ സാഹചര്യങ്ങളിൽ നമ്മള ഇതാകല്ലേ
ആഹ ആരാപ്പ മാണ്ടീട്ട് കെ
ഉ അതെ എല്ലാർക്കും ഇപ്പേ അവനാന്റെ പെരീൽക്കാൻ തന്നെ വിചാരം പൂതിക്കെ മ് ഏതായാലും
വേറെന്തക്കെ തിരുമ്പിക്കുളിക്കെ കഴിഞ്ഞോ?
ഇല്ല്യ കഴിഞ്ഞിട്ടില്ല തിരുമ്പി കുളിച്ച് ഇപ്പോ ആരെങ്കിലും വരണോ ഓനൊക്കെ നോക്കാാനല്ലേ ഓൻ ൻ്റപ്പം മണ്ടി കൂടും. തിരുമ്പാനും കുളിച്ചാനും പോവണ്ടാവും
വെല്ലിയേ അടാ
ഇല്ല ഓലോക്കെ പോയിക്ക്ണ് മൂത്തച്ഛനുംഇപ്പീം മാപ്പളെക്കെ പോയി പിന്നൊക്കെ ചോറ്ന്നാ നേരത്ത് വരും.
ആഹാ അ
അപ്പൊതിന് പണിയളൊക്കെ ഒതുക്കി വെച്ചാ പിന്നെ കുളിച്ചാനല്ലേ ണ്ടാവുള്ളൂ ഇപ്പച്ച് ഊരവേദനായിട്ട് തുണിയാളൊക്കെ ഞാൻ മിഷീനില് ഇടലാ മറ്റേ മിഷീനില്ടൂലേ ഇന്ക്ക് കല്ല്മ്മന്ന് തിരുമ്പണം ഇപ്പോ ഊരോണ്ട് വെജ്ജാത്തോണ്ട് തിരുമ്പരുത് മുറ്റടിചോരത് അങ്ങനെക്കെ പറഞ്ഞിക്ക്ണ് തൊടക്കത്ത്തന്നെ ആയതോണ്ട് ബെൽറ്റ്ഇട്ട്ക്കാണേ ആഹ് മുറ്റോക്കെ ഇമ്മ അടിച്ചോരി തരും മുറ്റ ചാരലും അകടിച്ചോരിതൊടക്കലും ഇമ്മ കാട്ടിത്തരും
ആഹ് ഉം ആഹ് അതന്നെ
വൈക്കാതെപ്പമ്മള് അയിലേറീം വല്ല്യേ വണ്ടീം വലിം അയിക്കാരം ഉം അത് തൊടക്കത്ത് തന്നെ ആയതൊണ്ട് ബെൽറ്റുടാ പറഞ്ഞു പിന്നെ തെറാപ്പിയ്യാ പറഞ്ഞ്ക്ക്ണ്
തെറാപ്പിയ്യ്ണ്ടോ?
നാളെക്കെ തൊടങ്ങണം പ്പദോ ഉം ഞാപ്പ ഡോക്ടറെ കാൺച്ചിട്ടുള്ളൂ രണ്ടീസായിറ്റൊള്ളൂ കാണിച്ചിട്ട്. പിന്നെപ്പഞ്ഞീ പ്പന്നന്താ ണ് ഏ വേദന തൊടങ്ങീട്ട് നാല് മാസൊക്കെ അയിക്ക്ണ് പിന്നെങ്ങനെ മരുന്ന് കുടിച്ച് മൂ പേ കൊറവില്ലെങ്കില് ഏ എം ആർ ഐ എടുത്തോണ്ടിന്നൊക്കെ പറഞ്ഞ അപ്പ പിന്നെ അയിൽ യിലാണ് അയില് കണ്ടപ്പള പിന്നെതൊക്കെ ചെയ്യാ പറഞ്ഞത്.
ആഹ് അ
അപ്പഞ്ഞി ഇന്ന് ഇന്നെന്തായാലും ഞായറാഴ്ചക്കല്ലോ ഞ്ഞി നാളെ മുതലൊക്കെ പോകാറഞ്ഞ്ക്ക്ണ്
ആഹ് എന്തെങ്കിലും ഒരു അസുഖം വന്ന് കി
ഉം അയന്നെ ഈ കുട്ടിയാള് ണ്ടാവുമ്പലാണ് കെതിയേട് പിന്നെ അമ്മളെ പേരിലാണെങ്കിലും ഓലെ അമ്മളെന്നെ നോക്കണ്ടേ ഓൻക്കാണെങ്കി ഇ ൻ്റെ ഇമ്മാനിം പറ്റൂല ഇബെടുത്തമ്മാനിം പറ്റ്ലാ ഇഞ്ചെ മാപ്പള്നെ ഒന്നും പറ്റൂല. ഓൻക്ക് ഞാൻ തന്നെ വാണം. പെൺകുട്ടികളാകുമ്പോ പിന്നെ അങ്ങനെ ല്ലല്ലോ ഓൽക്ക് അറഞ്ഞ ഓലെ ഇപ്പ ച്ചിയാളെ കിട്ടിയാ ദാ ആകുട്ടിയാളാവുമ്പോ ഉമ്മാരോട് ഒരു കൃബയാണല്ലോ
ആഹ് അതന്നെ
ഉം ആഹ് അപ്പോൻക്ക് ഇഞ്ഞത്തന്നെ കിട്ടണം ഉപ്പാണെങ്കി അവടെ പോയിട്ടും കാര്യല്ല കാര്യല്ലാന്നാ അവടെ പോയാ പിന്നെ പണി ഞാ നോക്കണ്ടമ്മ ഉം അ ടൈലറിങ്ങിന് പോവ്ണ്ട് അപ്പമ്മ പോവുമ്പത്തിന് ചോറും കൂട്ടാനും ചായീം കടീം ഒക്കെ ആക്കിയച്ച് പോവും ഓൽക്ക് കൊണ്ടോണം
ആഹ്
അപ്പ അയിന് മ്മ ആക്കിയച്ച് പോകും പിന്നെച്ച് ഓനെ നോക്കിയ കുത്രന്ന അപ്പൊ അവടീം തന്നെ അവന് വെറിയാണ് ഒറ്റകല്ലേ അങ്ങള് രണ്ടളും ആഹ് ഒറ്റക്ക്ണ്ടാവും വൈന്നാരംവരെ അപ്പൊന് പിരാന്താണ്
ആഹ്
അപ്പ ഓന് ഇങ്ങട്ട് പോരങ്ങട്ട് പോരഅറി ഇന്നിട്ട് ഇങ്ങട്ട് വന്നാണ്ട് ഒരീസം നിന്നീന് ഞാൻ അവടെ ഓന്പടി ഇച്ചപ്പ അയിലേറെ കെതിയേട് ഒനൊരു കുഴപ്പൊല്ല ഓന് വടെ ഒരീ സം നിന്നൊക്കെ ചീതു പക്ഷെ ച്ചിങ്ങട്ട് എടങ്ങേർ ഒല്ലായിറ്റേ അയില് ഓനെ പിന്നാലെ കൊണ്ട്രിപ്പിച്ച് പിന്നെ
വേറൊന്തൊക്കെ ന്നായിക്കോട്ടെ
ആഹ് ശരി